കേൾക്കാമോ
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട് എന്താ പരിപാടി
വെറുതേ ഇരിക്കാണ് ഇങ്ങനോരോ ഇൻസ്റ്റഗ്രാമും കണ്ടിരിക്ക
ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു എന്തലേ ഇപ്പത്തെ കാലത്ത് ഓ ഡ്രഗ്സ്ന്നെക്കോരോ ആദ്യായിട്ട് കേക്കുന്ന കാലാണല്ലോ ഇപ്പൊ
ആഹ് ഇപ്പോ അതന്നെ ഇപ്പോ എല്ലാരും വെറുതെയിങ്ങനെ ഇരിക്കുമ്പോ എന്തെങ്കിലൊക്കെ കിട്ടിയാല് അടിച്ച് കേറ്റാനുള്ളൊരു ചിന്തയിലാണ്
അതേയതേ ഇപ്പഴും ഡ്രഗ്സ്ന്ന്ള്ളത് ഒരു ഒന്നാന്തരഗ്സ് ഇത്രയും സീരിയസാകാൻ കാരണം ഒരു ഡ്രഗ്സ്ന്ന്ള്ളത് ഇപ്പ പ്രത്യേകിച്ച് ബ്രെയിന് നമ്മള തലച്ചോറ് പിന്നെ നമ്മള ഏഹ് ലെ ലൈ ലിവറുകളൊക്കെ പ്രത്യേകിച്ച് നല്ല ബാധിക്കും അവിടെയൊക്കെ ബാധിച്ചാല് പിന്നെയമുക്ക് ശരീരം ഒന്നും കഴിയൂല്ല പ്രത്യേകീ കുട്ട് കുട്ടികളട്ത്തധികോം കാണണെ ഈ ചെറു ചെറിയ പ്രായത്തന്നെ ഇങ്ങനെത്തൊക്കെ ഈ യൂസ് ചെയ്ത് തൊടങ്ങ്ആണെങ്കി പിന്നെ വല്താവുമ്പോ ഓല ബുദ്ധി കൊണ്ട് ഒന്നും കഴിയൂല കോ ടി ഇപ്പത്തെ കാലത്തൊക്കെ ഏഹ് ഓ കൂടുതല് ഈയ് ത് പത്ത് ടു പയിനഞ്ചല്ലെങ്കി പയിനഞ്ച് ടു പയിനെട്ട് ആഹ് ഒരു വയസിന്റെ കീഴില്ള്ളോര് തൊടങ്ങണ്ട് തന്നേ ഡ്രഗ്സ് യൂസ് ചെയ്യല് ആദ്യം തൊടങ്ങിയാ തന്നെ പിന്നെ അത് പുടിച്ചാ അ കിട്ടൂല
ഉം ഇതൊക്കെ ഈ ചെറിയ കുട്ടികളില് ഇത് എന്താണ് ചെയ്യാണ് ഈ വല്ല്യാളുകള് അഥവാ ഇത് വിൽക്കുന്ന ആളുകളിത് എന്താണ് ഇഞ്ചക്ട് ചെയ്യാണ് കാരണം അവരുടെ ഈ കച്ചോടം അവര്ക്ക് പൈസ കിട്ടാനും വേണ്ടിയവര് ചെറിയ കുട്ടികളില് ഇതായുധമാക്കിയെടുക്കും നമ്മളെ ഇസ്കൂളിലും കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഇസ്കൂളിന്റെ ചുറ്റു വട്ടങ്ങളിലൊക്കെ ഡ്രഗ്സ് ഈ ലഹരികള് നല്ലായിട്ട് ചുറ്റി തിരിയിണ്ട്ന്നാണ് മനസ്സിലാവണത് അപ്പോ അവര്ക്ക് കൊട്ത്ത് കഴിഞ്ഞാ അവരെന്ത് ചെയ്യും അവര് ചെറിയ പ്രായള്ളവര്ക്ക് മനസ്സിലാക്കാള്ള പ്രായെത്തീട്ട്ണ്ടാവൂല ഓരിതില് പെട്ടാകെ കുടുങ്ങും പിന്നെന്താവും ഓര്ക്ക് പൈസ കിട്ടാന് ഓര് ഒറ്റക്ക് പണിണ്ടാക്കാം പണിക്ക് പോ പണിയില്ലെങ്കിലിപ്പോവാ വാപ്പാടെട്ത്തുന്നോ കൊണ്ടൊന്നൊക്കായിട്ട് പൈസ എങ്ങനെലേക്കെ ഒപ്പിക്ക ഇതെന്നെ ഒരു ഗ്രാമിനന്നെ എം ഡി എംമ്മ് പ്പോ കൂടുതല് അതുപോലെന്നെ പണ്ട് കാൽത്ത്ള്ള സിഗറൻ്റൊക്കെ മാറിയപ്പൊ കൃത്യായിട്ട് വീണ്ടും പറഞ്ഞതല്ലേ നല്ല കൂടതല് ലിപ്പൊ ആളുകളൾ എത്തിച്ചെടുക്ക്ണം ഓഹ് ഇതിന്നൊക്കെ വേണ്ടിതന്നെ പ്പോ ഓപ്പറേഷൻ തൂഫാനിവിടെ നമ്മള് കേരളത്തില് മുഖ്യമന്ത്രി തൊടങ്ങിയത് മുഖ്യമന്ത്രിന്റെ പേര് ആഭ്യന്തരന്ത്രിന്റെ പേര് ന്റെ വീട് ഒരു നല്ലൊരു എന്താണ് പരിപാടിയാണ് പ്പീ ഓപ്പറേഷൻ തൂഫാന് അത്പ്പോ കൊറെയൊക്കെ സക്സസ്ഫുളായിട്ട് നടക്കുന്ന്ണ്ട് അത് ഇനി വിജയിക്കണംന്നാണ് നമ്മളെ ഹലോ ഇത് ഈ ഡ്രഗ് ന്നുള്ളത് ഈ കേരളത്തിൽ നിന്ന് വിട്ട് പോണം അല്ലെങ്കില് നമ്മുടെ ബാവി തലമുറക് ഇത് ന്നെണിക്കി ദോശം വരാ നമ്മള് ചിന്തിപ്പി ക്കാത്തത്ര ഭവിഷ്യത്ത് ഇതില് വന്നാ സംഭവിക്കും പ്പോ ഇതിന്നിപ്പോ മുക്തി നേടാനിപ്പോ എന്തൊക്കെ വൈകളാണ്ള്ളാണ് നമ്മൾ ആലോയിക്കെണ്ടത് കാരണം നമ്മള് ചുറ്റുപാട് നമ്മളെന്നെ ശ്രദ്ധിക്കണം പറ്റിയ അവനാന് അവനാന് കാര്യങ്ങള് ശ്രദ്ധിക്കാ നമ്മള് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ന്ന്ള്ളൊക്കെ ഈ ലഹരി ഫുള്ള് തിരോംന്ന് പറയാൻ പറ്റൂന്നില്ല അപ്പൊ ഉള്ളത് വേറെര് ലോകത്തെയ്ക്കാലോ ഇതിനെ സംബന്ധിച്ച് പറയാന്ള്ളത്
അതെയതെ പിന്നെ ഈ വി ഡി സതീഷൻ്റെ ആ ഒരു ഓപ്പറേഷൻ ല്ലേ അത് നല്ലൊരു വിജയകരാണ് പക്ഷെ അയിലും കുറെേയൊരു നെഗറ്റീവ്ണ്ട് കാരണം അത് ഓൽക്ക് എല്ലാ മൂലയിലും ഓൽക്ക് എത്താൻ സാധിക്കില്ല അപ്പൊ ഞമ്മള് ഞമ്മക്കായിട്ട് ചെയ്യാൻ പറ്റും കൊർച്ച് കാര്യങ്ങളുണ്ട് ഒന്നാംത് എല്ലാ നാട്ടിലും അവിട്ത്തെ ടീച്ചേഴ്സ് അല്ലേ ഓലൊക്കെ അവയർനെസ് ക്ലാസ്സ് നടത്താ അങ്ങനെ വുംമ്പോ കൂടുതലൊക്കെ ഓൽക്ക് അയിന്റെ ഒരു ഭവിഷ്യത്ത് മനസ്സിലാവും എന്താത് ത് ഉപയോഗിച്ചാള്ള ബുദ്ധിമുട്ട് ട്ടോ ന്തൊക്കെയാണ് എവിടെയാ ബാധിക്കാ അങ്ങൻത്തെ കുറിച്ചൊരു ഒരു പേടിപ്പെടുത്താൻ വേണ്ടിട്ട് അവെർനസ് ക്ലാസ് നടത്തിയാ തന്നെ മെയിനായിട്ട് അയിൻ്റെ മാറും പിന്നെള്ളത് ഓഹ് എല്ലാ ഡീൽ ൻ്റെം ഈ കുടുംബം ഒന്ന് ഉഷാറായ തന്നെ കൊറെകാവും പ്പോ ചെലെ ഫാമിലീസ് കാരം ചെൽപ്പങ്ങാനും ഫാമിലീസ് യൂസ്യ്യെണ്ടെങ്കില് അങ്ങനെ കിട്ടല്ണ്ട് ഇപ്പൊ ചെലെ ഒര് നല്ല ഫാമിലീസ് നല്ലെ ഒരു സ്ട്രോങ് ആണെങ്കില് അവിടെ ഈ ഡ്രഗ് ഡഗ്സൊന്നും ഉപയോഗിക്കാൻ പറ്റാ സമ്മയ്ക്കൂല ന്നുള്ള ഒരു സി ബിസിനസിലും പിന്നെള്ളത് കൗൺസിലിംഗ് ടുക്കലാണ് ഇപ്പ അങ്ങനെ ആരെങ്കിലും യൂസെയ്ണ്ട്ന്ന് കണ്ടാല് ഓലെ ഒന്ന് ഒറ്റക്കിരുത്തിയിട്ട് നല്ല രീതിയിലൊന്ന് കൗൺസിലിംങ്ങൊട്ത്താല് മാറള്ളൂ പിന്നെ ഓൽക്ക് ന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാം കൗൺസിലിംങ്ങൊട്ത്തിട്ടും മാർണില്ലങ്കില് ഇത് ഒഴിവാക്കാൻള്ള ട്രീറ്റ്മെന്റ് കൊറെണ്ട് ന്നാണ് പ്പോ മൻസ്സിലാവ്ണത് പം ട്രീറ്റ് ഇതൊക്കൊ കൊടുത്താ തന്നെ ഇങ്ങത്തെ കുറെ മാറും പിന്നെ ഈ നെ ഡ്രഗിന്റെ ട്രാഫിക്നെ ക്കെ കണ്ട്രോളെയ്താന്നെ ങ്ങതെ ദിവസം പോവും അല്ലേ
ഉം അതെ നമ്മള് ന്തേലും മര്ന്നും കാര്യങ്ങളെക്കെണ്ട് എല്ലാ പരിവാടി ചികിൽസിം കാര്യങ്ങളൊക്കെ ണ്ട് പക്ഷെ എത്രത്തോളം അത് ഓരോ വ്യക്തിക്കും ഫീൽ ന്നാണ് അനുഭവപ്പെടുന്ന്ണ്ട് ന്നെള്ളയില് നോക്കിയിട്ടാണ് കാര്ണം ചെലവർക്കത് ഏഷൂല്ലാ കാര്ണം ഓരത് ത്രീം എന്തായിണ്ടാവും അതില് മുഴ്കിയ ആള്കളെയ്ക്കാരം ഇപ്പോ ഇവിടെ എട്ത്തന്നെ നമ്മള് നാട്ടിന്റെ അടുത്തെന്നെ പ്പം ന്തായി രണ്ടാക്കാരെ പിട്ച്ചു ഒരു പോലീസും ഒരെണ്ട് പെട്ടി സിഗ്രറ്റ് വലിക്ക്ണ്ട്ന്നാ അർഞ്ഞത് അപ്പോ അത്രത്തോളം പ്രശ്നാണ് ഗുരുതരാണെന്നാണ് മൻസ്സിലായത് കാര്ണം ഓരിത് പിന്നെ തൊടങ്ങിയാൺല്ലോ കാര്ണം ഓര്ക്കാണ്ത് പ്രശ്നം വെരാ ഭാവീല് പ്രശ്‌നം വരാന്ന് ഓര് ചിന്തിക്ക്ണില്ല ഇത് അപ്പത്തെരു സുഖത്തിനും വേണ്ടി ഒരു സന്തോഷ്ത്തിനും വേണ്ടി ഒര് ഒരീസം രണ്ടു പെസട്ടിക്ക് എന്താ പ്പത് അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടായിട്ട് ഏ കുറച്ച് കേസുകളും കൂടെ വന്നിരുന്നു അപ്പൊ അവര്ക്കിപ്പത് എന്താണ് ചെറിയ കാര്യങ്ങളൊന്നും ഓപ്പറേഷൻ ചെ ഫോണിൽ പറയാൻ പറ്റില്ല അപ്പോ. ഇതിപ്പോ ഇപ്പ ഉപയോഗിക്കുന്ന ആൾക്കാര് ഇപ്പോ അ പരസ്യമായിട്ടട്ടലേ ഉപയോഗിക്ക്ണത്. വളരെ രഹസ്യമായിട്ട് ആരും കാണാത്ത സ്ഥലത്തേക്ക് പോയി ഉപയോഗിക്ക. അപ്പോ ഇതൊക്കെ ഭയങ്കര ഒരു ഇന്താണ് ആൾക്കുടെ ഇടയില് ഒരു നമ്മള് ഒരു ലഹരി ഉപയോഗിക്ക്ണ ആളു ആളുകളുടെ ഇടയ്ൽ ഇറങ്ങി നടക്കാൻ പറ്റൂല്ല. കൊറെേ പ്രശ്നങ്ങള് ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒര് മനസ്സിലാക്ക്ണില്ല പിന്നെ എന്താ വെച്ചാല് ചികിത്സ. ചികിത്സ കൊടുത്ത് റെഡി ആയല് ഏ അത്രയും ഉഷാറാവും കാരണം അവരെ ജീവിതത്തിലേക്ക്തന്നെ തിരിച്ച് കൊണ്ട് വരാൻ പറ്റല്ലോ? അതിനുള്ളൊരു സാഹചര്യം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കണം നമ്മളിപ്പോ നേര് ഉപയോഗിച്ച് വെച്ചിട്ട് അല്ലാതെ നേരെ ആക്രമിക്കാനോ അല്ലെങ്ങ എന്താണ് നേരെ അടിക്കാനൊന്നും പാടില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കെട്ടിറങ്ങിയന് ശേഷം പിന്നെ ചികിത്സയും കാര്യങ്ങളും മെല്ലെ പതുക്കെ പതുക്കെ ചെയ്ത്. അതിനെ നമ്മള് പൂർണമായി ഒഴിവാക്കണം പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള തീയില്.
അതെ പിയമ് ഇങ്ങനെ നോക്കുമ്പോ ഈ മൂ പ്രത്യേകിച്ച് കേരള കേരളത്തിലൊക്കെ ഇങ്ങനെ എങ്ങനൊണ് ഈ ഡ്രഗ്സ്ത്ര പെട്ടൊന്ന് ഇങ്ങനെ പരിക്കണ് നോക്കുമ്പോഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും ഒന്നന്താച്ചാൽ കേരളത്തിൽ ഒന്ന് ഡ്രഗ്സ്. വേമം കിട്ടും പെട്ടെന്ന് അവൈലബിൾ ആകും കാരണം. കുറേ ഇല്ലീഗല് ആയിട്ടുള്ള ഒരു ഡ്രഗ്ൻ്റെ ഓരോ സാധനങ്ങൾ ഇപ്പോ ഈ കേരളത്തിലുണ്ട് ഇപ്പ നമ്മൾ കേക്കലുണ്ട്. മുട്ടായിന്റെ ഉള്ളിൽ ഏ പൊതിഞ്ഞ്ക്കാണ്ട് കണ്ട്ലക്സ് കൊടുക്ക. അല്ലെങ്കിൽ അതുപോലെ അതായത് കുട്ടിആള് കുട്ടിആള് സാധാരണ കെതിയിൽ ആകർഷിക്കുന്ന ഞങ്ങള്. അതിന്റെ ഉള്ളിലൊക്കെ ഡ്രഗ്സ് ഇട്ട് കൊടുക്കാ അപ്പൊ അങ്ങനത്തെ ഇപ്പം ഡ്രഗ്സ് നടത്തിയആൾ ഒരു ഒരുവട്ടം ഒരു മനുഷ്യൻ ഉപയോഗിച്ചാൽ പിന്നെ അത്. വീണ്ടും ഉപ ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് അപ്പൊ ആ കുട്ടി. ഫസ്റ്റ് അരാ തിന്നേയ്ക്കാര പിന്നിം അങ്ങനെ വാങ്ങാനുള്ളത്ട്ട് പിന്നെ തിന്നിട്ട്. അങ്ങനെയെ ഇട്ടാന്ട്ടത് ഈ എന്താ ഇപ്പ സമപ്രായക്കാര് ഇപ്പത്തെ ഈ യുവാക്കളൊക്കെ നല്ലപ്പോ മോശ് കൂ രണ്ടകറി ണ്ട് ആണ്ടകർ ബാക്കിയുള്ള മൂന്നാൾ കാരെങ്ങളെ പിടിച്ചിട്ട് ഡ്രഗ്സ് യൂസ് ചെയിപിക്കാ. അപ്പൊ ഈ സ് ചില ചങ്ങാതിത്തം. മോശമായാലും ഈ ഒരു ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിലെക്ക് നയിക്കലുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സംഭവാണ് ഇപ്പൊഈ ഈ കാലത്തുള്ളത് ഫോൺ വെരൽ സോഷ്യൽ മീഡിയൊക്കെ വളരെ സജീവമായ കാലമാണ് ഇപ്പൊ കുറെ അങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ കുറെ ഡ്രഗ്സിന്റെ വീഡിയോസ് അതുപോലെ ഡ്രഗ്സ്നുള്ളരോ പ്ലാറ്റ്ഫോമുകളുണ്ട്. അങ്ങത്തൊക്കെഓരോ നോക്കിയിട്ട് എടുത്തിട്ടൊക്കെ ഈ ചെറിയ യുവാക്കളൊക്കെ അങ്ങനെയും എന്താണ്ട് ഇടുക്കലുണ്ട്. പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ളത് ചെറിയൊരു കാരണം പറയളത് ഇപ്പ ഈ പഠിക്കുണ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് പ്ലസ് ടു, എസ് എൽ സി അങ്ങനത്തെ കുട്ടികളൊക്കെ ആകെ ഹെ മെ ശ്രെസായിട്ട് അതുപോലെ മെന്റലി ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടൊക്കെ അങ്ങനത്തെ അവസരത്തിൽ ഇപ്പ ജോലി ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഈ ഫാമിലി എന്തങ്കിലും പ്രശ്നം ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ അവസ്ഥകളിൽ ഒക്കെ ചില സമയത്ത് ഡ്രെക്സ് ക്സ് യൂസ് ചെയ്ത്ണ്ട് അപ്പൊ ഒരു ഒൽക്കാപ്പെട്ടും പക്ഷെ ആ സുഖം ഓൽക്കാറില്ല പിന്നീടത്ത് ഒരു. ഹെ അസുഖം ആവാളതാണ് ഓൽക്കറീല്ല അങ്ങ ണ്ടായിട്ടാണ് ഇത് പറഞ്ഞക്കുന്നത് പിന്നെള്ളത് ഒവാസ്ന്ന് പോലെ. കേരളത്തില ഒരു അവയർനെസ് കൊറവ് കൊറവുണ്ട് തോന്നുന്നുണ്ട് കാരണം അവർക്ക് ഇതിപ്പോ കേരളത്തില്ട്ട കേരളക്കാർക്കൊരു നെവർമെയ്ന്റ് ആണ് ഇതിനോട് ഇത് വലിയ കൊഴപ്പില്ല പ്രശ്നല്ല അങ്ങനെ തോന്നിയിട്ടും കൊറെേ അതത് ഇങ്ങനെ ഇത് യൂസ് ചെയ്യണത് കാണുന്നുണ്ട് ഇതൊക്കെയാണ് ഇനെ ഇത് പരക്കാനുള്ള കാരണയി തോന്നുന്നത് വേറെ കാരണം ഉണ്ടോന്നൊക്ക തോന്നുന്നുണ്ടോ?
ആഹ് ഇത് അവരെ കുറിച്ച് നമ്മള് ബോധവൽക്കരണം ഇല്ലാത്തരു പ്രശ്നമാണ് കാരണം കേരളത്തില്- നമ്മൾ വിചാരിക്കും ലഹരി ഇല്ല്യാന്ന് കാരണം- മറ്റു സംസ്ഥാനങ്ങള് നോക്കുമ്പോൾ താരതമ്യേന കേരളത്തിന് കുറവാണല്ലോ എന്ന് തോന്നിപ്പി - പക്ഷെ ഇന്നും കേരളത്തിൽ അത്യാവശ്യം നമ്മൾ അറിയാതെ ഉള്ളിൽ കൂടി നടക്കാൻ കൊറെ കാര്യങ്ങളുണ്ടാവും പുറത്തു വരുന്നത് വളരെ കൊറച്ചായിരിക്കും അപ്പൊ ഓ കർണാടകയിലൊക്കെപ്പൊ പർഞ്ഞേക്കമ്മളെ ചങ്ങായിമാരൊക്കെ പോകുമ്പോ അത്യാവശ്യം അവിടെ കിട്ടും. ഫ്രീയായി ചെറിയ വെലക്കന്നവ്ടെ കിട്ടുംന്ന് പറഞ്ഞായ് അത്യാവശ്യം കഞ്ചാവും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ അങ്ങനെ നല്ല എന്താണ് ലഭ്യതണ്ട് അപ്പോ- ആൾക്കാര് ഒരു പ്രാവശ്യം ഉപയോഗിക്കാണ് ഒരു പ്രശ്നം അല്ല നോർത്തിന്ത്യയിലോ തമ്പാക്ക് അങ്ങനെ കാര്യങ്ങ അവിടെന്നും ഒരു വിഷയല്ല അവിടുത്തെ അപ്പൊ ബീഹാർത്തെ മുഖ്യ എന്താണ് മുഖ്യമന്ത്രിന്റെ മോനെ അങ്ങനെ ആടിയിട്ടാണ് അത് ഗഞ്ജാവ് ഗഞ്ജ എന്തോ അഷീഷോ എന്തോ അടിച്ചു കേറ്റിട്ടേ അത് ആരോഗ്യമന്ത്രിയാണ് അയക്ക് തീരെ ആരോഗ്യല്ല ഓ അങ്ങനത്തെ കൊറെ പ്രശ്നങ്ങള്ണ്ട് പിന്നെപ്പോ അതാണ് നമ്മള് ബോധവൽക്കരണം ചെയ്യാന്നുള്ളതാണ് കാരണം ഓഹ്.. കേരളം എന്നുള്ളത് അത്യാവശ്യം നല്ല സാധ്യതയള്ള ഒരു സം- സംസ്ഥാനാണ് ഒരു നമ്പർ വൺ സംസ്ഥാനാണ് ഇന്ത്യല് അപ്പോ- അവിടെപ്പോ ഇതേപോലെ ലഹരിമാഫിയ ഇത്- വട്ട വച്ചിക്കണെങ്കില് പിന്നെ അതിനി വരും തലമുറക്ക് ഇപ്പൊ അത് നമുക്ക് വലിയ കുഴപ്പായി തോന്നില്ല വരും തലമുറക്ക് പിന്നെത് വലിയൊരു ബുദ്ധിമുട്ടന്നെ യായിരിക്കും അപ്പോ ഇതിൽ നിന്നൊക്കെ ഇനിപ്പോ എങ്ങനെ രക്ഷ നേടാം എന്നുള്ളത് നമ്മൾ ആലോചി - ണം അതിനനുസരിച്ചുള്ള ഫാനുകൾ നമ്മള് റെഡിയാക്കിയാലേ ഇനി ഭാവിയുള്ള ഇനി വരുന്ന തലമുറക്കടെ ജീവിക്കാൻ പറ്റുള്ളൂ ഓഹ് നമ്മള് നമ്മളെ തന്നെ സൂക്ഷിച്ചാ പിന്നെ നമ്മളൊപ്പം മറ്റുള്ളവര് നമ്മള് ആരുടെ ഒപ്പാണ് കൂട്ട് കൂട എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്ക കാരണം- നല്ല ആൾക്കാരപ്പ കൂട്ടകൂടിയാല് നമ്മൾ നന്നാവും അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മള് എന്താവും അതിൽ നിന്ന് വഴി പിഴച്ച് നമ്മള് പൊ
നല്ല കൂട്ടുകെട്ടല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ടല്ലെങ്കിൽ അതിന്ന് വഴി തിരിച്ചരിപ്പിക്കോളൂ അല്ലെങ്കിൽ ഇപ്പ നല്ല ഷെയറിങ്ങുള്ള ഒരു പരിപാടിയാണ് ലഹരിയില് കാരണം അത്യാവശ്യം ആൾക്കാര് അപ്പൊ പൈസ എത്ര വേണേലും ഷെയറിംഗ് ഉണ്ട് കൂടുതലായി നമ്മൾ പൈസ കൊടുക്കുന്ന കാര്യ അപ്പോ അതൊക്കെ വിട്ട് നമ്മള് എല്ലാവരും നമ്മള് ഫാമിലി അയിറ്റുള്ളില് ഫോട്ടോണ് കുറച്ച് നല്ല രീതിയിൽ വീടുള്ള സൈഡാണെങ്കി ണെ നമുക്ക് അതില പേടില്ല അവിക്ക അങ്ങനൊക്കെണ് കാര്യങ്ങള് എന്നായിക്കോട്ടെ!
ആയിക്കോട്ടെന്നാ നിർത്താമ്മക്ക് ശരി
താങ്ക്യൂ താങ്ക്യൂ